കേക്കാണോടി
ഓഹ് നേരത്തെ കട്ടായി പോയോ
ഓഹ് കട്ടായി പോയി എൻ്റെ ഇത് കയ്യേറി തട്ടി
ഓഹ് നമ്മളെന്താ പറഞ്ഞ് വന്നെ
അം ആഹ് അയ്യോ എന്തരായിരുന്നു ആഹ് മറ്റേ സിനിമേയ്ടെ കാര്യം ദൃശ്യത്തിന്റെ കാര്യം
ദൃശ്യ അല്ലേ
ഓഹ്
എനിക്കിപ്പ എന്തായാലും നീ ഇപ്പ ഇത്രേയും കുറച്ചേ പറഞ്ഞോളൂ എന്നാലത് എനിക്കൊരു മൂടില്ലാ ത് കാണാൻ
എനിക്ക് എനിക്ക് കൊറെ പ പവിത്ര കൊറേ ദെവ സായിട്ട് വിളിക്കുന്ന് എന്ന് വെച്ചാ എടി വാ നമുക്ക് കാണാംന്നെച്ചാ ഞാവളെട്ത്ത് അന്ന് പറഞ്ഞായ് രുന്നെടീ നീ കാണല്ലേ നമുക്ക് രണ്ട്ര്റേർക്കും കൂടെ ഒരുമിച്ച് കാണാംന്നാണ് ഞാൻ പറഞ് എന്നിട്ടാണെങ്കില് ഇവടെ പോസ്റ്റിംഗ് കാരണം ഇവടെ നിവർത്തിയില്ല. ച്ചാൽ എനിക്കിപ്പം ഈവനിങ് മോർണിംഗ് ഷിഫ്റ്റാണേ കൊഴപ്പില്ല വന്ന് കഴിഞ്ഞാ കുളിച്ചാ പിന്നെ പ്രത്യേകിച്ച് ജോലി ഇല്ലല്ലോ. പക്ഷേ ഈവനിംഗ് ഷിഫ്റ്റാവുമ്പ പ്രശ്നോന്ന് വെച്ചാ എനിക്ക് പത്ത് മണിക്ക് വീട്ടിന്നിറങ്ങണം അപ്പ പിന്നെ രാവിലെയും പറ്റൂല പിന്നെ വീടെ ത്തുമ്പഴെ ട്ട് മണിയാവും.
നിങ്ങളെങ്ങനെ കാണാ? ടി വി യിലോ? ടിവിയില് കണക്റ്റെയ്താണോ?
ടി വീ ല്. ടി വീ ലല്ലടീ. ലാപ്പിൽ അല്ലെങ്കി ഫോണി തന്നെ കാണും
ഓഹ് അങ്ങനെ ആഹ്
ഉം മിക്കവാറും ലാപ്പിലായിരിക്കും കാ ഞാ പിന്നെ പിന്നെ ഞാൻ ലാസ്റ്റ് കണ്ട വാഴേണ്.
ആഹ് ഞാനും അത് തിയേറ്ററി പോയി കണ്ട്. അതാണ് ഞാനും ലാസ്റ്റ് കണ്ടത്.
ഏഹ് പിന്നെ അതിനു ശേഷം ഇതുവരെ വന്ന് സ് നൂന്ന് നിവരാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഫോണി പോലും കാണാള്ള സമയില്ല. പിന്നെ ഞാൻ മറ്റേ ചിരയി ഉണ്ടല്ലോ ഭയങ്കര എടക്ക് വെച്ച് ഭയങ്കരായിട്ട് ഇതായ ഒരു വിവാദായിട്ടുള്ളൊരു ഷോട്ട് ഫിലിം ഷോട്ട് ഫിലിമല്ല സീരീസ്
അയ്യോ അത് ഞാൻ കണ്ട് ഓഫ്
ഓഹ് അത് അത് ഞാനും കണ്ട്
അയ്യോ അത് ക അത് ഞാൻ റീല് കണ്ടാണ് കണ്ട്. അപ്പൊ ആരോന്റെടുത്തോച്ച് ആസ്മിനാണെന്ന് തോന്നുന്നു പറഞ്ഞായിരുന്നു നീ കണ്ട് നല്ല സിനിമേന്ന് പറഞ്ഞന്ന് അപ്പം ഞാൻ പർഞ് പ്പ ഞാൻ കാണാൻ വേണ്ടി വെച്ചേക്കുവാന്ന്. പിന്നെ ഞാന് ഇരുന്ന് കണ്ട്. ഓഹ് എന്തൊരു സിനിമ
യ്യോ അത് ട്രോമയാണ് കേട്ടാ അങ്ങനെയൊക്കെ ജീവിതത്തി വന്നാ
അതിനകത്ത് കാണിച്ചിരിക്കണെക്കെ റിയലായിട്ട് നടക്കുന്നതാണെന്നാണ് പറഞ്ഞേക്കുന്നെ അവസാനം
ഓഹ് അത് ആ ഞാ ഞാനതിന്റെ തമിഴാണ് കണ്ട പ്രസാ എനി നീ ആ എനി എനിക്ക് എനിക്ക് ഹിന്ദി അത്രയ്ക്ക്. എനിക്ക് മനസ്സിലാവൂല അപ്പൊ ഞാൻ മലയാളത്തി ത്തിലോട്ട് നോക്കിയപ്പൊ മലയാളം വെറും വെറും ഒരുമാതിരി ലോക്കലാംഗേജ് എന്ന് വെച്ച് നമുക്ക് ഒട്ടും മൻ സില എന്ന് വെച്ചാ ഭയങ്കര അമുക്ക് മനസ്സിലാവാത്ത ഒരു മലയാളം.
അതായത് പഴേ മലയാളായിരിക്കും അല്ലേ.
ആ ഒരു മാ എന്ന് വെച്ചാ പഴയ മലയാളം ഒന്നും അല്ലടി ന്ന് വെച്ചാ എന്തോ ഒരു വൃത്തിയില്ലാത്ത കണക്കത്ത സംസാരം. അപ്പ അതനിക്ക് ഇഷ്ടപ്പെടാ തൊടങ്ങിയ ഞാ പിന്നെ വിചാര്ച് തമിഴ് കാണാ തമിഴ് മൻസ്സ്ലാവല്ലോ. അപ്പ പിന്നെ തമിഴ് കണ്ട്. ആദ്യം നല്ലത് നല്ലത് ന്ന് വിചാരിക്കുന്ന എല്ലാരും അവസാനം അവസാനം ആവുമ്പോ അഴുക്കാ വരാ
അഹ് സത്യം പശേ അയിനകത്ത് അഴക്കേന്ന് കാണിച്ച ഒരാള് മാത്ര അവസാനം നല്ലായിട്ട് കാണിച്ചിട്ടൊള്ളൂ.
അത് അതാര്
അത് വെച്ചാ അവിടെ ഉള്ളരു ഒരു ഒരു വേറൊരു ആന്റി ഉണ്ടല്ലോ.
ഓഹ് ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഓ. ആഹ് ഓ മൻസ്സിലായി മൻസ്സിലായി. അവരാണ് ആ കഥ കൊണ്ട് പോണത്.
അവര് അവരെ റോള് കൊള്ളാം നല്ല റോളത്.
ആഹ് അവര് അവരെ കൊള്ളാ എനിക്കാ ചേട്ടനെ ഇഷ്ടം ആ ചെ ആഹ് അവരുടെ ഭർത്താവിനെ.
ഹസ്ബന്ഡ് ആ നല്ല സപ്പോട്ടീവ്.
നി പൊക്കൊ അച്ചച്ചാ കൊറേ വയ്യാതെ കണ്ടപ്പൊ ഒരു വെഷമം രണ്ട് മക്കള് അതില് ഒരെണ്ണം ഒന്നിന്റെ എക്സ്ട്രീം ഒരെണ്ണം മറ്റേ. സ്ട്രീമും.
ഓഹ് രണ്ട് രണ്ട് പോളി നിക്കുന്ന പോലെ.
സത്യം. ആഹ് ഒരെ ഒരെണ്ണം കണ്ട കല്യാണം കഴിക്കാൻ തോന്നും. ഒരെണ്ണം കണ്ട കല്ല്യാണം കഴിക്കണ്ടന്ന് തോന്നും. മറ്റേ അങ്ങനെത് അങ്ങനെത്. കൊറെ റീല് കണ്ടിട്ടാണ് ഞാൻ ഇ സിനിമ കാണാ പോയെ എനിക്കൊന്നും മനസ്സിലായില്ല. റീല് കണ്ടിട്ടൊന്നും മൻസ്സിലായില്ല ഒന്നില്. കാണിക്കുന്ന ഇവര് ഞാ റീല് ക ണ്ടന്ന്ന്ന്. എന്തോന്ന് ടു ക്യാരക്ടേഴ്സ് ഇന്ന് ഇന്നേ ഇൻ വൺ റൂമെന്നോ അതോ വൺ വീ ഏഹ് വൺ എങ്ങനെന്തോ ശേ ഒരു വീടിന്റെ താഴെ തന്നെ രണ്ട് എക്സ്ട്രീം കാരക്ട ഴ്സ് ഇങ്ങനെ റീല് കണ്ട്ട്ടാണ് ഞാൻ സിനിമ കാണാൻ പോയേ. ഈ ചേട്ടനെ അനിയനെണ് ഉദ്ദേശ്ച്ചേ പിന്നെ ആ സിനിമ കണ്ട് കഴിഞ്ഞട്ടാണ് മനസ്സിലായേ.
ആഹ് ഞാൻ മറ്റേ ആ ചേച്ചി ആ ചേച്ചി കരയിന്ന കൊറേ കൊറെ കുഞ്ഞ് കുഞ്ഞ് ക്ലിപ്സ് കാര്യങ്ങളൊക്കെയാണ് ഞാൻ കണ്ട അപ്പൊ കാണണന്ന് തോന്നി പെട്ടെന്ന്
ഓഹ് ഞാൻ ഞാൻ പിന്നെ മറ്റേ ഇത് കണ്ട ആ വജൈനെ ഇങ്ങനെ മുറിച്ച്ന്ന് പറഞ്ഞട്ട് ഡോ ടർ അടുത്ത് ഇവൻ പോയി ചോയിക്കത്തില്ലേ ഇനി നമ്മക്ക് നെക്സ്റ്റിന ഇപ്പോ എന്ത് അത് കണ്ടായിരുന്നു ഞാൻ.
ആഹ് അത് കൊറെ റീല് ഞാനും കണ്ട്.
അത് അത് അതാണ് ഏറ്റവും ഇതായത്. അത് വന്ന കാരണമാണ് അത് ഇങ്ങനെ കൊറെ ഇത് വന്നിട്ട് കൊറേ ഇതൊക്കെ ആയത്.
ശ ആ ഡോക്ടറേ റിയാക്ഷൻ സൂപ്പർ റിയാക്ഷൻ.
സത്യം. ഇനി നിന്നെ എന്റെ കണ്ണുമ്പി കണ്ടോവരുത്. ഇവനെ പിടിച്ചോണ്ട് പോ ന്ന് അത് അതെനിക്ക് അതൊക്കെ സെറ്റ് പക്ഷെ പിന്നെ എനിക്ക് ലാസ് സ്റ്റ് ഇത് എന്തിനാന്ന് മനസ്സിലായില്ല. ആന്റി ഓരെ ഡിവോഴ്സ് കാര്യങ്ങളായിട്ടൊന്നും കാണിച്ചില്ലല്ലോ.
അത് ജനങ്ങളറിയിക്കും.
ആഹ് അത് ഓ മറ്റേ ലാസ്റ്റ് അവടെ മറ്റേ ഇ വിളിച്ചു കൂട്ടിട്ടല്ലേ?
ആഹ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കാണിക്കുന്നില്ല.
പിന്നെ ഓര് എനിക്ക് തോന്ന് അവർക്ക് ആ ഫ്രീഡം കിട്ടിയ പോലെയാണ് കാണിച്ചത് തോന്ന്ന്ന്.
ഇ ലാസ്റ്റ് അവരുടെ സാരിയക്കെ ഇങ്ങനെ എന്ത സിമ്പബലൈസ് ചെയ്ത് കാണിച്ചാണ് അത് പിന്നെ ലാസ്റ്റ് ഒന്നും മനസ്സിലായില്ല
എനിക്കും മനസ്സിലായില്ല അത് അവസാനയപ്പോ ഒരു നൈസ് എൻഡിങ് തന്നെ കൊള്ളാം കൊഴപ്പല്ല
പിന്നെ അവളെ വീട്ടുകാരാണ് ഏറ്റവും വിഷയം
സത്യം എനിക്ക് അത് കണ്ടപ്പോഴാണോ വല്ലാണ്ടായി പോയെ
എസ്പെഷ്യലി അവളെ അമ്മ ഐ അങ്ങനെയാണ് മോളെ അങ്ങനെ എന്തോന്ന്? എന്ത് വീട്ടിൽ അലമാരേന്ന് ഒരു സാധനം നീ എടുത്താൽ അത് നിന്നെ കട്ടതാവുംന്ന് വാവും മറ്റേ കോസ്റ്റൻ
അങ്ങൻത്തെ ഡയലോഗാണോ പറഞ്ഞത് അവര്
എനിക്കറിഞ്ഞുടാ നിന്റെ അലമാര നിന്റെ വീട്ടി നി നമ്മടെ വീട്ടിലെ അലമാരേന്ന് നിന്റെ ഒരു സാധനം ഞാൻ എടുത്താ അത് എന്തോന്ന ആകുമന്ന് അയ്യോ ഓ പിന്നെ എന്ത എന്തേരം ഒരു കൂടിയ ഡയലോഗ് ആയിരുന്നത്.
അതല്ല അത് ഇത് ചോദിക്കും കൺസന്റെ അർത്ഥം എന്താണെന്നറിയോ? അപ്പൊ പറയും സ്വന്തം വീട്ടിലെ സാധനം എടുക്കുമ്പ എന്തിനാണ് കൺസെന്റ്
ആഹ് ആഹ് ആഹ് അത് അത് ഈ ചേച്ചി ചേച്ചീടടുത്ത അവള ചോദിക്കൂലേ ഈ കൺസെന്റിന്റെ അർത്ഥ എന്തോണാണ് അറിയാന്ന് അപ്പൊ ചേച്ചിയാ അത് നമ്മൾ ഭാര്യമാരാണ് നമുക്കതിന്റെ ആവശ്യം ഇല്ല
യോ
അതൊക്കെ കേൾക്ക്പോ നമുക്ക് ഒരിക്കലും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അതൊന്നും ആര ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്ത പ റ്റത്തൊര കണ്ടന്റെ
അത്യവശം ഇത് അനുഭവിച്ച ആരായാലും ഭയങ്കര ട്രോമ ആയി
ആരായാലും ന്നായിരിക്കൂലടി ഇപ്പത്തെ ഇപ്പോഴത്തെ കൊറെ പേര് അത് പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടാന്ന് എനിക്കറിയത്തില്ല അവിടെയും കാണും എന്നാലും ഇന്ത്യയിലെ ബാക്കി അങ്ങോട്ടുള്ള സ്റ്റേറ്റിലൊക്കെ ഇത് തന്നെയായിരിക്കും അവസ്ഥ
ആഹ് ഇപ്പഴും മറ്റേ ചൈൽഡ് മാരേജക്കെ ഇപ്പഴും ഉണ്ടെന്ന് തോന്നുന്നു.
ഓ ഉണ്ട്ണ്ട് ഇപ്പോഴും ഉണ്ട് ഇപ്പോഴും എല്ലാം നോർത്തിലൊക്കെ എല്ലാം ഉണ്ട് മ്മളൊന്നുറിയുന്നില്ല ന്നോടിന്നലെ ഇന്നലെ മിനിയാന്ന് മുപ്പത്തിമൂന്ന് പേര് ചേർന്ന് പതിമൂന്ന് വയസ്സായൊരു കൊച്ചിനെ പീഡിപ്പിച്ച്
ഞാൻ അറിഞ്ഞ് ഹൊ
ഓ ആഹ് കൊച്ച് മരിച്ചില്ലല്ലോ
ഞാൻ പക്ഷെ ക ഞാൻ റീലാ കണ്ടെ പക്ഷെ അതിനകത്ത് കൊച്ചിങ്ങനെ അങ്ങനെ മരിച്ചതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല കൊ
കൊച്ച് മരിച്ചില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ക ന്നിട്ട് ഇവര് ഈ അച്ഛനും അമ്മയും ഈ കൊച്ച് കാണാതെ പോയി അന്ന് തന്നെ പോലീസി കംപ്ലയിന്റ് ചെയ്തു പക്ഷെ പോലീസുകാര് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ആഹ് കൊച്ചിനെ കണ്ടുപിടിക്കുന്നത് എന്ന് വെച്ചാ ആഹ് പറയണ പോലെ അന്വേഷിക്കുന്ന
അയ്യോ
അങ്ങനെയാണ് ആഹ് റീല് കെടന്നത്
പക്ഷേ മുപ്പത് മുപ്പത് പേരോ മുപ്പത് എത്രയോണ് പറഞ്ഞെ മുപ്പത് മുപ്പത്തൊന്ന് പേരോ അങ്ങനെന്തോ
ന്ന ന്നു അതില് മുപ്പത് ആഹ് മുപ്പത് പേരാണ് മെയിനയിട്ടുള്ള ഇത് ഈ ആൾക്കാര് പിന്നെ ഈ മൂന്ന് പേര് എനിക്ക് തോന്നി പോലീസുകാരെണ് അവർ ചേർത്തേക്കുന്നതെ ന്ന് തോന്ന്ണ് എന്ന് വെച്ചാ ഈ കേസ് അന്വേഷിക്കാത്തത് കൊണ്ട്
ഓ അങ്ങനെ ആഹ്
ആഹ് അതില് കുറെ പേര് കവഞ്ഞിട്ടുണ്ട് അതിലുള്ള മുപ്പത് പേരെ തൂക്കി കൊല്ല തന്നെ വേണം പിന്നെ ബാക്കിയുള്ള മൂന്ന് പോലീസുകാരെ എന്തായാലും അവരുടെ ജോലിയിൽ നിന്ന് എ കളയണം ന്ന് വെച്ചാ ഒരു പതിമൂന്ന് വയസായ കൊച്ചിന് മൂന്ന് ദിവസം
സത്യം കൊച്ച് പാവം
ഓ അത് ആ കൊച്ചിന കള്ളൊക്കെ കൊടുപ്പിച്ചേ അങ്ങനെ ഫസ്റ്റ് ആ എന്നച്ചയെന്തോ അതാ സത്യം അങ്ങനെന്തൊക്കെയോ കൊറേ ഓരോന്നൊക്കെ കേൾക്കുമ്പോഴാണ് അത് ഇവിടെ അത് ബീഹാറിലോങ്ങാ അ ര രാജസ്ഥാന ബീഹാറാ അവിടെ എവിടെയോ അങ്ങോട്ടവിടെയാണ്.
അഹ് ആഹ്
ഞ ഞാനിത് കണ്ടപ്പോ ഞാഇങ്ങന വിചാരിച്ചു ദൈവമേ ഇനി ഇവിടെങ്ങാണ് ആണോന്ന് സ ആദ്യം ഞാൻ ബസ്സി ഇരുന്നാണ് ഈ ച്ച എ ആദ്യം ഞാന് ബസ്സിയിരന്നാണീ സംഭവം കണ്ടത് അപ്പോഴത്തേക്ക് പിന്നെയാണ് അയിന്റാത്ത് എയ്തിരുന്ന രാജസ്ഥ സ്ഥാൻലാണെന്ന്. അങ്ങ പിന്നതിനകത്ത് കൊറേ പ്രതികരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പോലീസിനെ പറയുന്നെച്ചാ അവരാ അന്നെ നോക്കിയിരുന്നെങ്കിയത് ഒറപ്പ അങ്ങനെ വരത്തില്ലായിരുന്നു
ശെരിയാ അപ്പോഴേ അവര് റി ആക്ഷൻ എടുത്തിരുന്നെങ്കി
ഉം ഇത് ഇവര് മൂന്നോസം കയിൻട്ട് വന്നപ്പോത്തേക്ക് എല്ലാം കഴിഞ്ഞ് ആ കൊച്ച് മരിച്ചില്ല എന്നാണ് എന്റെ വിശ്വാസം അത് ഇപ്പോഴുണ്ട്
ഇല്ല ഇല്ല ഇല്ലെന്നാണെനിക്കും
മരിച്ചാ
ഇല്ല ഇല്ലെന്ന് തോന്നുന്നു
ആ ആ എനിക്കുഅങ്ങനാ തോന്നുന്നേ എനിക്ക് കൃത്യായിട്ടറിയിണ്ടാട ഹ് അതിന്റാത്തൊരു വീഡിയോ പോലൊണ്ടായിരുന്നു പഷേ ഫുൾ ബ്ലർറായിരുന്നു. അതിലൊര് ഒര് ഒരാള് കെടന്ന് കരയുന്നേ ഇനി ആ കൊച്ചാണോ ഇനി കൊച്ചിന്റെ വീട്ടുകാരാണോന്നറിയത്തില്ല
ആഹ്
ഉം
പിന്നെ ഞാനിപ്പൊരു സിനിമ കാണുന്നുണ്ട് ഒരു അം അമേരിക്കൻ സയൻസ് ഫ്ഫിക്ഷൻ ഫിലിം ആണത് ആഹ് പേര് ഫ്രം ഇന്ത്യയില് നല്ല പോപ്പുലറായുള്ള സിനിമയാ ഹ് നിനക്ക് ഈ മറ്റേ ഈ ഏ ഹൊററൊക്കിഷ് ഷ്ടപ്പെടുയെങ്കി ആ സിനിമ ഇഷ്ടപ്പെടും പക്ഷെ അയിന്റെ പ്രശ്നന്ന് പറഞ്ഞാ ഭയങ്കര ലാകാ നമുക്കൊര് ഹിൻഡും തരൂല ഹിൻഡും തരൂലാന്ന് പറഞ്ഞാ എപ് എ സീസൺ സീസണായിട്ട വരുന്നേ ഇപ്പൊ ഒരു നാലഞ്ച് എപ്പിസോഡ് എറങ്ങി
ഓ ഇനി അടുത്ത്ക്ക് കൊറെ നാൾ കയിൻട്ട അടുത്തയിറങ്ങൂളല്ലേ
അടുത്തയിനി ഇരുപത്തിയേഴിലെ വരൂ
അയ്യോ ഓ എനിക്കത്ര പിടിച്ചിരിക്കാനൊന്നും പറ്റൂല്ല
പഷേ ഞാൻ തൊടങ്ങിപ്പോയി യിനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റൂല്ല
ഓ ഇങ്ങള് ഇ ഇപ്പോഴത്തെ വരെയുള്ള എല്ലാം കണ്ട് തീർത്തോ
ഓ അത് വരെ കംപ്ലീറ്റാണ്
ഇനി ഇരുപത്തേഴിലെറങ്ങിയാലേ കാണാൻ പറ്റുവോളോ
ഓ ഇരുപത്തേഴിലടുത്ത എപ്പിസോഡ്റങ്ങയുള്ളൂ
ആ സൂപ്പറ് ഇത് നമ്മളെ ഹോട്ട്സ്റ്റാറില് കൊറെ സീരീസ് ഇണ്ട് അതിങ്ങനെയാണ് ഒന്ന് ഒരു ഒരു കൊറെ ഒരു അഞ്ചാ എട്ട് എപ്പിസോഡെറങ്ങിയാ പിന്നെ അടുത്തത് അടുത്ത വർഷം എറങ്ങൂളു
അത് ഭയങ്കര പാടാണീ കണ്ട് ഭയങ്കരയിതായിട്ട്
ഓ ഉം ഞാന് ഒര് ഒരെണ്ണം വെച്ചേക്ക്വാണ് ഹോട്ട്സ്റ്റാർല് ഒരെണ്ണം ഹ് ഹാർട്ട് ബീറ്റെന്ന് പറയുന്ന സീരീസ്
അത് ഇയോൺ ഗോയിംങ്ങ്യ
ആ ഓൺഗോയിംങ്ങിനി അടുത്ത വർഷം എ അടുത്ത വർഷം മാർച്ചിലെ അടുത്തെ എറങ്ങൂളു
ഹടിപൊളി
ഓ അയ്യോ ഓടി ശെരിയടി ഇപ്പ വിളിക്കാമെ ഞാൻ അമ്മ വിളിക്കുന്നു
ഓ ഓ ഓ